ഹലോ ആഹ് മോളടെ മോളടെ നല്ല ഏയ് എപ്പറങ്ങിയതാ
ആഹ് ഇപ്പ കൊരചെരായി
ഏഹ് പിന്നെന്താ ചോറ് കഴിച്ചാ
ചോറായ്ച്ചീല ഇന്ന് രാവിലെ കുഞ്ഞി പതിരിണ്ടാക്കില്ലേ അത് കഴിച്ചു
ഉം അതന്ത കൊറെനേരത്തെന് ഇണ്ടാക്കിയതേനു
അല്ല കൊറയൊന്നുല്ല കൊറച്ച് നൂറിനു മാറ്റിചെന് അപ്പൊ നൂറ് പിന്നും കൊറച്ച് ബാക്കിയണ്ട
ഏഹ്
ഉം
പിന്നെന്താ എന്ത് മയേനെനി ഇപ്പൊ ചോർന്നത അതല്ലേ ഫോണ് എടുത്ത് ഏതാ ഇടിയും മിന്നലും ഞാന് ഇവിടെ ഒറ്റക്കല്ലേ ഇൻക്ക് പേടിയക ഇടിയും മിന്നലുംട്ട് ഭയങ്കര ഇടിയും ഭയങ്കര മിന്നലും
ഏഹ് അടിയല്ലാണ്
ഇവിടെ ഇല്ല പള്ളി പോയതാ ഈ മഴത്ത് വരാനും ആവൂലാലോ ഞാന് പേട്ച്ചിട്ട് വാതില് തുറന്നിട്ട് ചൂടെടുക്കും ചെയ്യ ഇപ്പൊക്കെ നിന്ന് അഹ് കറണ്ടും ഇല്ല ആട അടിയ പിന്നക്ക് മഴുണ്ടോ
മയനിന്ന് ചേറന്ന ഒന്ന് പെതിട്ട് പോയാ നല്ലോണംന്ന് പെതിട്ടല്ലോയിട്ട്
റ്റ്ഓക്കെണ് പിന്നെ ഉച്ചകന്ന ഉണ്ടാക്കി
ഉച്ചക്ക് ഒരു കറിയും ചമ്മന്തിയും
മീനൊക്കെ കഴിഞ്ഞോ
ഉം മീന് രാവിലെ ഇനിപ്പോ ഉം ഇനിയെപ്പൊ വരാ
ഞാന് പത്തൊമ്പതാംതീ ഇരുപതാം തീയതിയിട്ട എനിക്ക് നാളെ പോവാൻ പറഞ്ഞഞ്
ആഹ് നാട്ടു പോക പറഞ്ഞിട്ട
ആം ആഹ് ഒറ്റ പോക്കില് കയ്യോന്റ്
ആ കയ്യൂലേ പിന്നെന്താട്ട
ഇനിക്കറില്ല അപ്പൊ പൈസ അപ്പൊ കൊടുക്കണ്ടേ ഫുള്ള്
ആടീം ഞാന്പ്പോ ഗവന പോണ പോണ്ട്ോട്യാൻ പറഞ്ഞു പെട്രോൾ പമ്പിൽ ചോയിക്കാന്
പെട്രണാ പൂവിന്റെമരൊൾന്തിനാ പോയിനെ
ഓക്ക് വർക്കിൻ്റെണ്ട് കൊണ്ടെ കൊടുക്കാന്
മ് പിന്നന്നാ
മ് വേറെന്താടി
വേറെന്താങ്ങനെ പോണ്
ഇപ്പായിരുന്നല്ലല്ലോ
എപ്പ വെരുന്ന്
അയിപ്പ കൊറച്ചയിഞ്ഞാ
ഇന്നോ
മ് ചർപ്രൈസണ്ടെ പക്ഷേആർക്കും തിരിഞ്ഞീല്ല മാത്രം
അവന് ഈ സർപ്രൈസ് ണ്ട് എന്നോട് ആരാ പറഞ്ഞെ ഈ സർപ്രൈസ്
മുപത്തിയരിയാളമാപ്പള വിളിച്ചിട്ട് കിട്ടുന്നില്ലാലൊ ലാസ്റ്റ് മാപ്പിളെന്നാ വിളിക്കേണ്ടിവന്ന്
ഹ
അള്ളാ ജന്തൊ ഒന്നും പറഞ്ഞിട്ടൊക്കെ വെരണ്ടയ ഞാന് ല്ലാത്ത സമയം നോക്കിട്ടാവ്ടെ എന്നിട്ട് എപ്പളാ പോന്നത്
ആയ്ന്ക്കറിയില്ല പമ്മിൻ്റെ കല്യാണത്തിന് മുപ്പതെണ്ണം എടുതാറിയോ
മ് ന്ന നിക്കലുണ്ടാവുല പതിനെട്ടാം തീയല്ലേ എന്തോ പൊര പരിപാടിണ്ടാറ്നെ
ഇപ്പേയ്ന്
ഇത്താത്ത മറ്റേ മറ്റോല് അജ്ജിന് പോന്നേന്റകം മൗലൂദ് എന്തോണ്ട്ന്നൊക്കെ പറഞ്ഞില്ലേ ഇൻക്യൊന്ന് അയിന്റെ മുന്നേ വന്നു പോവാന്ന് തോന്ന അവ് ഞാനാണെങ്കി പത്ത് ആ ഇപതാംതിയറ്റെവെരൊള്ളൂ
ഏ
ഞാ പറഞ്ഞില്ലേ കല്യാണിണ്ട് അതയിഞി പെര്ന്നാൾ അവ്ടെ ഏട്ടൻറെ പൊരേകോടെ
ഏട്ടന്റെ പെരഎന്തെ കൊടുക്ക്ണൂ
പിന്നെ കൊടുക്കാണ്ട് മറ്റേ ഏട്ടന് കട്ടിലും അലമാരിം കൊടുത്തല്ലേ
അപ്പൊ ഇതിനും കൊടുക്കണ്ടിരൂലേ അയേപോലെ എന്തെങ്കിലും
ആന്ന് ളാർനിം രണ്ടേട്ടന്മാർക്കും പെങ്ങൾക്കൊക്കെ കൊടുത്തതാ അയ്റ്റക്ക് മാത്രം കൊടുക്കാണ്ടിക്കാൻ പറ്റില്ലല്ലോ
മ്
എന്തെങ്കിലും ചെയ്യാൻ വയിണ്ടാവേക്കും
ഏ
പിന്നെംവഴിണ്ടാവേ യിട്ടണ്ട്
മ് ഇനിക്ക്‌ന്ന് വേലും ഇന്നല്ത്തെ മീൻന്റെകറിയുംണ്ടായ്നു പിന്നാ മോര് കൊണ്ടാരാൻ പറഞ്ഞിന്നു മോരും
ആ നീ മറ്റേബ്ടെ പോന്ന്ണ്ടേനോ
എടേ
ആട്ത്തെ എന്തിനയ്യൊ ഹോട്ട്ത്തെ വീദ് മസ്‌കറോ മസാക്കി മസാക്ക്യോ എന്തോരു ഹോട്ടലില്ലേനോ നല്ല ഫുഡ്ള്ള
ആ നിക്കറീയില
എടി ഞമ്മളന്ന് പോയ വടകര സ്റ്റാന്റിന്റെ പൊറ്ത്തുള്ളേ
ആ എം ആറല് ഞാൻ കേട്ടന്താ റിയോ ആലപ്പുഴന്നാ
എൻ മാ
അതാ ഞാ നോക്കുന്നതെന്ന് നീ പറയുന്നത് വേറൊന്ന് എം ആറയി ല്ല് ഉം ആടെ ഒന്നും ഒറ്റക്ക് പോവാനൊന്നും കഴിയൂല പോകുമ്പോ ആരേലും കൂടെവാണം
ഉം
ഏഹ് ഇ എം ഐ ആയിട്ട് എടുക്കുന്ന എന്നിട്ട് ഓല്ക്കുള്ള സാനം
ഒന്നും അറിയില്ല
അതന്നെ ഓരാണക്കിന് നല്ലത് മെല്ലന വേ എന്തെ ആക്കീട്ട് മറ്റുള്ളടവുകളൊക്കെ ഓരോന്നോരോന്ന് തീർത്ത് വെച്ചാലൊക്കെ
അയിന് ഏടെ തീരണ്ടേ
ഇ എം ഐ നല്ലത്
അയിന് ന്താക്ക്ന്ന്
പാത്തു എപ്പൊ ഒറങ്ങിതാ
ഓളിപ്പോ കൊറച്ചേരായി ഉം ഇവിടാണേ തിന്നാ കൊടുത്തിട്ട് ഒറക്കി കോട ന്നാ പിന്നെ കൊറച്ചേരം അങ്ങൊറങ്ങിക്കോളും പോയില്ല കാണണ്ടല്ലോ സാനം
ഉം ഓളന്നല്ലേ ഗരൂലിലുള്ള ജിമ്മിലുള്ള ആള് വാപ്പാനേം കൂട്ടിട്ട് പോയല്ലേ
ഉം ഉം
പിന്നെന്താ
പതിനൊന്നിനേ എണീക്കതൊള്ള്
ഏഹ്
പതിനൊന്നെണിറ്റ
രാത്രിയോ ഓല് എങ്ങനെയാ ബസ്സ് വണ്ടി കാറിലാ അങ്ങനെ പോയത്
എവരേലും ഒരാഴ്ച്ച കാണും ഓല് പുതിയാപ്ല ഇങ്ങോട്ടേക്കാക്കി കൊടുക്കണം
ഇപ്പഴേ
മ്
എന്താക്കിയത് ഒരു ആ സമയം വരെയും
ആർക്കറിയാ ആരാ ചോദിച്ചില്ലല്ലോ
ഞാ പറയാ ബീച്ചില് പോണം എന്നുണ്ടായിന് സ്കൂൾ തുറക്കുന്നതിന് മുന്നെ പക്ഷേ ഇപ്പൊ മഴായി തുടങ്ങി ഇനി ബീച്ചിലൊന്നും പോക്ക് നടക്കല്ണ്ടാവൂല
ഉം എപ്പം പോവാന് എല്ല ഓരോസോം ഓരോ പരിപാടിന്നർട്ട് പോകേണ്ടി തീര മ് അപ്പൊ
ഇന്ന് വെര്ന്ന്ണ്ട്ല്ലേ ആ തള്ള ഒര് വാക്ക് പറഞ്ഞില്ലാലൊ
ന്നും പറയേണ്ടേവിടെ
ഇല്ല അടെ എത്യേനേഷം ചോയ്ക് എപ്പളാ പോവ്ന്നേന്നൊക്കെ
മ് മ്
മ് പിന്നെന്നാ പിന്നെ ഉമ്മ തരോം പറ്ഞ്ഞത് എപ്പളാ വെരുന്നേന്നറീല്ല പതിനെട്ടാംതീ എന്തോ പര്പാടിണ്ട് പിന്നെ ഇരുപത്തി എത്രേയോ പോന്നത് ഞാ പിന്നെ അത് കയ്ഞ്ഞാ പിന്നെത്താൻ വെരാം നേരല്ലാലോ പെരുന്നാളയിഞ്ഞ പിന്നെ സ്കൂളൊറ് പിന്നെ വെരാം നേരല്ലാലൊ അയിന്റെ മുന്നെ വന്നു പോക്ന്നതായിരിക്കും പതിനെട്ടാം തീയതി വന്ന് പതിനഞ്ചല്ലേ പതിനാറ് പതിനേയ് പതിനെട്ട്ലെ ഇയോ...
ഉം
ആഹ് പിന്നെന്താ ഇന്ന് പതിനാല് രണ്ട് മാസം വീട്ട്ല് വന്ന് നിക്കാം വന്ന് നിക്കാൻ വാണ്ടിട്ട് വന്നാ വെര് വെരാം വിചാരിച്ച ആളാപ്പൊ രണ്ട് ദിവസത്തേക്ക് നിക്കാൻ വര്ന്ന്
ആ ഇൻക് സുഖലൈണ്ട
അതെന്നെ. മഴേം പോരെത്തെ നിർക്ന്നെലെ പോയില്ലേ..?
അളിയനെ പെങ്ങളരലാണോല്ലള്ളപ്പ.
ഏ അയെന്താ?..
അറിയില്ല പച്ചാതങ്ങോട്ട് വര്ന്നത് തേക്കും
ആഹ്. അവോം അങ്ങോട്ട് പോവാനയില
ഏഹ്.
ഗൾഫ് പുവാനായില്ല,?
ആരൊക്കയണ്ടാവുലര്ക്കു.
എന്ത്?
പോവാനായിണ്ടാവില്ലേയ്ക്യോം. ആർക്കറിയാം. ഇ മ്.. വേറെന്താക്കാടി?
കറ്ണ്ടും പോയി കറ്ണ്ടും വന്നീല്ല.
ഏ. കര്ൺ
ട്പ വെരൊ നേര്ക്കര്യാ എവ്ട്ന്നോ ന്തോ പൊട്ടുന്ന സൗണ്ടൊക്കെകേട്ട്ക്ക്.
ഐശെരി നല്ല മഎയ്തന്ന്?
ഏതാ മയാ ഭയങ്കെരമായേം കാറ്റും ഇടിയും മിന്നലു ഇവിടെയാകുമ്പോ ഒന്നും കൂടെ കൂട്തലല്ലേ മ് ചെ സൗണ്ടുക്കെ കേക്കല്ലേ? ഞാപറൈ ആടയാണെന്ന്ണ്ടെ പേടിണ്ടാവുലെര്ന്നു. ഇത്ഫോണൊക്കെ ഞ്ഞം വേം മാറ്റ് കി ച്ചാ ന്ന് പേട്ച്ച്റ്റ്.
ഹ്.. ഹ്.. ഹം
മ്. അവടെയാമ്പോപിന്നെ ല്ലാരുംണ്ടാവോല്ലോ?
ആഹ്.
നാളെപ്പ വെള്ള്യയ്ച്ചല്ലെ ഇൻ ആടെ നൂർ മറ്റൊല് രണ്ടള്ണ്ടാവോ?
ആ നൂറ്ന് പരീക്ഷ കയിഞ്ഞല്ലോ.
ഏ കയിഞ്ഞോ.
മ് അവരിന്ന് ഇവിടെ ഉണ്ടായിനല്ലോ.
എ
അമ്മീന്റെ അരിപ്പ്‌ തരാ കണ്ടില്ലേ.
ആ ഇണ്ട്. മയ പെയ്തിട്ടും ഒരു തണുപ്പില്ല എന്താ ചൂട്ന്നറിയോ ഇവിടാ. ആ. ബ്രാന്ത് പിടിക്കേനു ചൂടുടുത്ത് ഇപ്പ മഴ പെയ്തപ്പോ ചെറിയൊരു തണുത്ത കാറ്റുണ്ട് ഞാൻ ഡോറ് തുറന്നിട്ടിറ്റാ ഉള്ളേ. മഴ മഴത് നല്ല മഴയാണെങ്കില് ഇടിയും പിന്നലും ഇല്ലങ്കിലും കുഴപ്പല്ല ഇടിയും മിന്നലും ഉണ്ടെങ്കിലും പ്രശ്.
മ് മ് മ്മ്
പിന്നെന്ത്ന്ന്
വേറെന്താടി ഉമ്മ അപ്പറ്ണ്ട് ഉപ്പാന്റെടുത്ത്ണ്ട് കൊനാ യിലിക്കുന്നു
വേറെന്ന
വേറെന്തൂട്ടാ ഓള് കൊറച്ച് കൈയ്യേരിക്കും പിന്ന വിചാരിക്കും അതിന് അപ്പോ പിന്നെന്താ മുട്ടായി അ വേറെ എന്താടീ?
പിന്നെന്താ അങ്ങനെ പോണൂ.
ഉം
അമ്മായി വന്നീലല്ലോ.
ഇല്ല.
പിന്നെ?
വേറെന്തക്കാ?
വെറെന്ത്ന്ന് രാത്രിയേക്ക് തീ കറിയൊക്കെ തന്നെ വെച്ചടുത്തു.
ആർക്കറിയാ രാത്രി പോന്ന ക്കാക്കല്ലേ. ആ ക്കാക്കക്കൊണ്ടല്ലോ എന്താ ചെയ്യാന്നോന്നും അറിയില്ലല്ലോ.
മ്മ്ഹ് പിന്നെന്താ? മറ്റേ ചെറുത് വിളിച്ചീനോ?
ആഹ് ശരി വ്ള്ച്ച്ക്ക്.
ഉം സുഖണ്ടോക്ക്?
ഏഹ് സുഖണ്ടോക്ക് സുഖണ്ടോ?
ആഹ് ഓക് കൊയപോന്നുല്ല.
മ്മ്ഹ് എന്ത ഓള് വര്നില്ലേ?
ആയിത്തരാ ഉം പ്പ വന്നാ നാട്ടാ വേര്ണ്ടിരും.
ഏഹ് വെരും വ അയിന് ആടയല്ലേ ള്ളേ.
ഉം നരപ്പറ്റടാണ്
മ്മ്ഹ്